ആ
ആ
ആഹ് കേൾക്കണ്ട് സുഖായിട്ട് പോണ്
എന്താ വെറുതിെരിക്ക ആ ചായൊക്കെ കുടുിച്ചേങ്ങന അവല് മിസറ് ചായൊക്കെ ഇരിക്കുന്നു
ആ ആ ബേക്കറിയാ കടിയൊന്നും ഉണ്ടാക്കില്ലേ
അടി ഉണ്ടാക്കിട്ടില്ലന്ന് അവിടെ
ഞങ്ങള്ൾ ചായ കുടിച്ച്ട്ടില്ല കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ് അപ്പൊ ഓല് വരുമ്പോ
ആ ഇവിടെ ഇല്ല ഒക്കെ ഒരു ട്രിപ്പ് ചാടിച്ച പോയി പിന്നെ വന്നിട്ട് കുടുക്കണെങ്കില് കുഞ്ഞാവ ഉണ്ട്
ആ
പിന്നെ എന്താ കടിന്താ എന്താക്കിയ
ഞാൻ കടിയില്ലേ ഞാൻ ബിസ്കറ്റ് ഒന്നും ഉണ്ടാക്കിട്ടില്ല ബിസ്കറ്റ് കൊടുക്കാത്
ആ ആ ശരി പിന്നെ വേറെ നക്കളൊക്കന്നിട്ട് എത്ര ആളുണ്ട്
മൂന്നാള്
ആ അ ശരി അക്ബന്ന്റെ ഇവിടല്ല പിന്നെ ഫാമിലി ആയിട്ടാ ഉമ്മീ ഇപ്പ്യ അങ്ങനെയൊക്കെ എല്ലാരും ആ ശരി നിങ്ങൾക് സുഖിമായിരിക്കണോ
ആ
ആ വറത്തിയ ഉണ്ടോ എന്തേലും
ില്ല ഞാന് പിന്നെ കൊറച്ച കാലം ഞാൻ സ്കൂളിലൊക്കെ തന്നെയ ആയിരുന്നു പിന്നെ ഞാന് കൊട്ടികിന്റെ ചെറുതിന് ചെറിയൊരു പിന്നെ എന്തണ്ട് കാല ചെറുതായിട്ടൊരു ഇതുണ്ട് കൊഴപ്പുണ്ട് അപ്പൊ ഓളോ തെറാപ്പി ചെയ്യാൻ കൊണ്ട പോോേണ്ടത് വന്നപ്പോ അങ്ങനെ പിന്നെ സ്കൂള് പോക്കൊക്കെ നിർത്തി
ടീച്ചർയിട്ട് കറിഞ്ഞോ ശരി ആ ശരി ആ
പിന്നെ അതൊക്കെപ്പൊ നിർത്തിയിട്ട് കുറേ ആയിട്ട്പ്പ നോക്കുക വയസായി അത ആായിട്ട് പോയിട്ടേല്ല പിന്നെ ഇപ്പള ര പ്രാാവശ്യട്ട് ഡെലി വേജായി കുറച്ച് പോയി
സദ
ആഹ ചെറുതിനെ ഇപ്പ കൊറ ഇപ്പൊ കൊറ ഭേദണ്ട് ആദ്യത്തെ പോലെയൊന്നുവല്ല കുറച്ചൊക്കെ മാറ്റണ്ട് ഇപ്പ പിന്നെ തെറാപ്പി അങ്ങനെ മാസത്തിലൊരിക്കെ അങ്ങനെയൊക്കെ പോകലുള്ളൂ അന്നൊക്കെ സ്ഥിരായിട്ട് പോകേണ്ടിരുന്നു അപ് അപ്പൊ പിന്നെ നമ്മക്ക് നമ്മളെ ജോലിക്കൊന്നും പോവാൻ പറ്റൂല അങ്ങനെ ആയി പിന്നാ തി ച്ചിങ് പരിപാടിയൊക്കെ നിർത്തി, പിന്നെ ഇപ്പൊ ഒന്നൂല്ല ഇപ്പൊ വീട്ടിലിങ്ങനെ കുട്ടികളേം നോക്കിയിരിക്കുവാ.
ആഹ് അല്ല അയിന് വേണം സാലറി ഒന്നും ഇല്ലാത്ത വെല്യ പണിയാണ് രാവിലെ മുതല് ഏ എണീറ്റ് വൈകുന്നേരം കെടക്കോളം പണിയല്ലേ ആഹ് പറഞ്ഞക്കണ് ആഹ് നമ്മക്ക് പത്തോ ഇരുപതും തന്നാ മത്
ആഹ് അതന്നെ നമ്മക്ക് ഫ്രീയില്ലല്ലോ എപ്പഴും എല്ലാം കഴിഞ്ഞുടാവുമ്പോക്കര് വരാനാവും പിന്നെ ഓൽക്ക് അടുത്ത നോക്കാനായി.
ഒരു ഷോട്ടില് ഇണ്ടല്ലോ അ ലീവണറിഞ്ഞിരുന്നു മോനും ലീവാണ് ഇരുന്നു അപ്പൊ ഭാര്യ പറഞ്ഞു ഞാനിന്ന് ലീവാണ്ന്ന് പറഞ്ഞ് അപ്പൊ ഹസ്ബൻഡ് ചോയിച്ച് അയിന് അനക്കെന്താ ഇപ്പവിടെ പണി പറഞ്ഞു ലീവാക്കാന് പറഞ്ഞു അന്നേര പിന്നെ ആഹ് ആഹ്
ഒരീസം ഒന്ന് കെടന്ന് നോക്കണം വിവരം അറിയാന്
അറിയണെങ്കില് അപ്പൊ ചോറൊഴിച്ച് അപ്പ ചോറില്ല പാത്രം മാത്രം കൊണ്ടന്ന്ക്കാ ഞാൻ ലീവാണ് പറഞ്ഞില്ലേ പറഞ്ഞ് അപ്പളാ മനസ്സിലായത് പിന്നെ വേറൊന്നും ലീവ് എടുത്തില്ല അവരൊക്കെ പോയി ആഹ് ആഹ അപ്പളാ മനസിലായത് പിന്നെ എന്നിട്ട് ഞായറാഴ്ച ആയിട്ട് ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല
ഇല്ല ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല
ഉം
ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇന്നും ഞങ്ങളുടെ അവധിയാക്കി
ആഹ് ശരി ഉം പിന്നെ സ്പെഷ്യലായി ട്ടൊക്കെ ഒന്നും കടിയായിട്ടൊന്നും ഉണ്ടാക്കാനുണ്ടാവില്ലല്ലേ
എന്ത്
സ്പെഷ്യല് കടിയായിട്ടൊന്നും ഉണ്ടാക്കാൻ ഉണ്ടായിട്ടില്ലല്ലേ പറയുവാ ഉം ഞാൻ അട ഇണ്ടാക്കണം വിചാരിച്ചിരുന്നു ഇപ്പോ മധുരം വെക്കുവേലേ അപ്പോ പിന്നെ
ആഹ് ആഹ് ഇങ്ങനത്തെ വർക്കുണ്ടോ നിങ്ങക്ക്
ഇല്ലേ എന്നാ ഫ്രീ ആയിട്ട് ഇറങ്ങ് മറ്റേ മൂന്നാളുണ്ട് ടി ടി സി കഴിഞ്ഞതാണ് പോയിട്ടൊന്നുമില്ല എവിടേക്കും
ടി ടി സി പ്രീ പ്രൈമറി
ഉം ഉം
ആഹ് മോഡലിംഗ്
ട്രെയിനിങ്ങിന് പോയപ്പോക്കെ ഇങ്ങനെ അതിന്റെ അവസ്ഥകളൊക്കെ അറിയണത് അപ്പൊ പിന്നെ പോയിട്ടൊന്നുമില്ല എറങ്ങീട്ടില്ല എവിടേക്കും നമ്മളൊക്കെ ഈ ടീ ടി സിന്റെ ഫീൽഡില് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ആണല്ലേ കെ ജി പക്ഷെ സാലറി കൊറവാന്ന് തോന്നുന്നു ഉം സാലറി കൊറവ
സാലറി കൊറവേയ്ക്കാരം അധ്വാനം കൂടുതലേയ്ക്കാരം
കൂടുതലാണ് ഓൽക്ക് നാലും അഞ്ചുക്കെല്ലേ കിട്ടണൊള്ളൂ പറ മറ്റേ മറ്റുള്ളോർക്ക് നല്ല സാലറി പിന്നെ ആ വീട്ട്ന്ന് നേരെ ഒൽ രക്ഷിതാക്കങ്ങട് പിരിഞ്ഞാണ്ട് ആദ്യം വര്നൊരു സ്റ്റേജാണ് കെ ജി ഭാഗം പിന്നെ ടീച്ചർമാരെ കയ്യില് ഇങ്ങട്ട് ഒതുക്കല്ലേ ഏഹ്
ഞാന് പിന്നെ ഇത് കയ്ഞ്ഞാര് സ്കൂള് കഴിഞ്ഞാര് പിന്നെ കൊറച്ചീസം ഞാനിന്റെ ഇവടെ ഞങ്ങളെട് ത്തൊരു സ്കൂളില് നഴ്സറീല് ഒരു രണ്ട് വർഷം രണ്ട് വർഷൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും
ആ ആ മക്കള് വല്തെന്താ ചെയ്യണെ
വല്യോൻ പത്താം ക്ലാസിലാ ആഹ് ആഹ് ആ എന്താന്നട്ട് പഠിക്കോ ഓന് പഠിക്കോ
മോളാണ് പഠിക്കാൻ ട്യൂഷനൊന്നും പോണില്ല ആ ട്യൂഷനൊന്നും പോണില്ല ഓളതായി
ആ ഞാൻ ട്യൂഷന് പറഞ്ഞയക്കണൊന്നുല്ല എജുപോർട്ടില് ഇണ്ട്
പയ്നായിട്ട്ല്ലേ ആഹ് ആഹ്
അത്ങ്ങനെ എടുകൊക്കെ കേക്കും പിന്നെ ഇപ്പ സ്കൂള് തൊറന്ന പിന്നെ അങ്ങനെ ഓല്ക്ക് വായിക്കാനും പഠിക്കാനൊന്ന് അത്രക്കങ്ങട് സമയല്ലല്ലോ സ്കൂള് വിട്ടെത്തണങ്കി തന്നെ അഞ്ചുമണിയൊക്കെ ഓൽക് കൊറേ നടക്കാണ്ട് വണ്ടി ലോന്നല്ല പോവല് നാല് കിലോമീറ്ററൊക്കെ നടക്കാണ്ട് അപ്പൊ ഓലങ്ങനെ ആക്കമ്പോലെ എത്തി പിന്നെ ആ ക്ഷീണം മാറ്റി അയ്നൊക്കെ തന്നെ ടൈം ഇണ്ടാവുള്ളു
ഉം ഇവിടെ മദ്റസും ഉണ്ട് രാവിലെ മദ്റസ് സും പത്താം ക്ലാസ്
ആഹ്
ആഹ് ആഹ് ഇത് മദ്റസും സ്കൂളുമ്പാടെ ഒക്കെ ഒപ്പം പ തായ്തോണ്ടേയ് ഉം
ഇത് ഭയങ്കര ബുദ്ധിമുട്ടാലേ
ആ ആ അപ്പൊ പിന്നെ രാവിലെ മദ്രസും പിന്നെ അത്‌ കഴിഞ്ഞ് സ്കൂൾ ടൈമും പിന്നെ ട്യൂഷനും പാടെ ആവുമ്പോ കുട്ട്യേക്ക് പഠിക്കാല്ലരുതില്ലല്ലോ അപ്പൊ പിന്നെ അവനാന് ഉം അവനാൻ പഠിക്ക്ണാതില് കി ട്ടട്ടെ പിന്നെ ട്യൂഷൻ പോയ ഇവിടെ അട്ത്ത്ല്ല കുട്ട്യേക് കഴിഞ്ഞ വർഷത്തെ ട്യൂഷൻ പോയ കുട്ട്യേക്കൂല്ല. റിസൽറ്റൊന്നും.
ഇല്ലേ
ആഏ എന്താ ട്യൂഷന് ഇപ്പ പത്തു മാസം ട്യൂഷന് പോയ കുട്ട്യാക്കും വല്ല്യ റിസൾട്ട് ഒന്നും കാൺണില്ല അപ്പൊ പിന്നെ നമ്മള ഭാഗ്യം പോലെ വെര്റ്റെ ആഹ്
അപ്പൊ അവ്‌ട്ന്ന് പറയ്ണ്ട് പിന്നെങ്ങള് ട്യൂഷന് വിട്ടോളണൊന്നുംല്ലാന്ന് പിന്നെ ഞമ്മളെ സ്കൂളിലെന്നെ നല്ലോണ്ണം പഠിപ്പിക്ക്ണ്ട് ഉം പിന്നെ ട്യൂഷന് വിട്ടാണ്ട് വെർ തെ അവിടിം കൂടി പോയിങ്ങാട് തൊള്ളേം കാട്ടി നിക്കാനൊരു എട വര്ത്തണ്ടാ നമ്മള് വീട്ടില് പിന്നെ ഇഞ്ഞിപ്പോ ഈ ഓൺലൈനിലൊക്ക ആണെങ്കില് ഫോണും അധികം കൊടുക്കണ്ടാ ഒക്കെ പറഞ്ഞങ്ങനെ പറയ്ണ്ട് നല്ലോ പഠിപ്പിക്കുണുണ്ടല്ലോ ഇപ്പൊ സ് ളൊക്കെ ഓര് ശ്ര ദ്ധിച്ചാല് ഇപ്പൊ കുട്ട്യാക്കത് മതി ഇനി മക്കൾ ഈ ഫോണ്മ്മ കൂടിയാ പിന്നെ വേറൊന്നുല്ല ഇല്ല
ഉം ശ്രദ്ധിച്ചാല് ഓലെ ചെൽപ്പോ ഓൺലൈൻ ക്ലാസ് സ്സാന്ന് പർഞ്ഞാണ്ട് അതും വേറെ കളി അയ്ക്കാരം പിന്നെ ക്ലാസാക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഗെയിമ് ഗെയിമോ അല്ലെങ്കിൽ ഷോർ
ആഹ് അപ്പം പിന്നെ പന്തളിന്റെ കാര്യം പറിം മാണ്ടല്ലേ ഇപ്പം ഫുട്ബോളിന്റെ ടൈമല്ലേ
ആഹ് ടൈമല്ലേ അപ്പൊ പിന്നെ ഓരൊക്കെ പഠിക്കണ്ട്യേ പഠിക്കട്ടെ അമ്മളെ ഭാഗ്യം പോലെ വരുംല്ലേ
അതെന്നെ പഠിച്ചോട്ടെ അതെന്നെ അമ്മക്ക് പ്പോല് പഠിച്ചണം തെന്നല്ലേ
ചെർതെത്രേല്ല ഏഹ് ആഹ്
ഓക്കാപ്പ ഞാം പർഞ്ഞങ്ങനെ വെയ്യാന്ന്.
ആഹ് അയ് ശെരി
കൊഴപ്പൊന്നുല്ല ഓരോ വേറെള്ളോൽ തൊന്നും കണ്ടാ അമ്മൾ തൊന്നും ഒന്നുല്ല പക്ഷെ അമ്മള് ഇതിനെന്നെ കൊണ്ടട്ക്കണന്നോ ഉം അല്ല ഒക്കെ അതാ ഒക്കെ കയ്യു ന്നട് ക്കുമ്പ ങ്ങനെ ഒരു കാല ങ്ങനെ വൽച്ചെലേനി ഇപ്പൊ അതൊക്കെ കൊറേ ശെരിയായിണ്. ഇപ്പൊ വെല്ല്യ പ്രശ്നൊന്നുല്ല അതാ ഞാ ഇവളെ കൊണ്ട് ചെല്ലുമ്പളേ അവടെ ഓരോര്ത്തരെ കാണു മ്പ റബ്ബേ ഇതൊന്നും ഒന്ന്വൊല്ല ആഹ് ഓരോര്ത്തര് നിക്കാനും കയ്യാതെ ഇവൾക്കെല്ലോള് ചെയ്യും ഓടും ചാടും നട കും കയറും എർങ്ങൊക്കെ ചെയ്യും പക്ഷെ ഈ കൈ കാലിനൊരു ഇങ്ങനൊര് ചെർതായിട്ടൊരു വല്പ്പ കൊറവുണ്ട് പിന്നൊന്ന് ചെറിയൊരു ബലക്കൊറവുണ്ട്.
ആഹ് അതെന്റെ ക്കാരം ബലക്കൊറവും കൊണ്ട് വന്നതെയ്
ആഹ് അതൊരു നെരമ്പിനെന്തോ ചെറിയൊരു പ്രശ്ന ന്നാ പർഞ്ഞെ. അപ്പയ്നിങ്ങനെ തെറാപ്പിയൊളെ ചെർപ്പത്തിലേ ചെയ്ത് വന്നതൊണ്ട്
അപ്പ ഡെയ്ലിണ്ടോ അതോ ആ
ഇല്ല ഇപ്പല്ല ആദ്യൊക്കെ ണ്ടായിനി ഇപ്പൊ പിന്നെ ആഴ് ച്ചില് പോവലേനി പിന്നെ പാദ്യം ദിവസം പോവലേനി പിന്നെ അത്ങ്ങനെ രണ്ടിസം കൂടുമ്പളായി പിന്നെ മൂന്നീസത്തിലൊരിക്ക്യായി അങ്ങനങ്ങനെ കൊർച്ച് കൊർച്ച് കൊർച്ച് വന്ന് ഇ ഇപ്പം വാഴ്ച്ചെ രണ്ടീസാക്കീനി പിന്നെ പിന്നിം കൊറച്ചും കൂടി ചെയ്യണം പറ്ഞ്ഞ് പറി ഇപ്പൊ ഡോക്ടിനോട് അറിഞ്ഞ് ഒരു വാസ്ത്തിലൊൽക്കൊക്കെ വന്നാ മതി
ആണോ ഏഹ് ആഹ് ശെരി ആഹ് അല്ല ചെയ്തേന് മാത്രം സുഖായല്ലൊ ലെ
ആഹ് മാറ്റണ്ട്
ആഹ് നമ്മളീ തെറാപ്പിയൊക്കെ ചെയ്യ്ണ അതോണ്ടാണല്ലോ ഡോക്ടേഴ്സ് എഴുതി തന്നാല് പിന്നെ അത് ന്റെ ട്രീറ്റ്മെന്റ് കൂടെ പോയാൽ
ആഹ് ആഹ് ആഹ് കൊറേ പ്രൈവറ്റ്ക്കയ്ലെ ഇതെ ലൊക്കെ കൊണ്ടു പോയി അന്നൊക്കെ നല്ല പൈസാണ് ഇപ്പഞാന് മഞ്ചേരി ആശുപത്രിയിലാ കാണിക്കും ഉം ഉം ആഹ് ഇപ്പൊ ഹോസ്പിറ്റെല്ലാം കാണിക്കുന്നെ ഇത് വെരേ ഞാനാൻ ഇപ്പളു രണ്ട് മൂന്ന് മാസായിട്ടൊള്ളു ഇങ്ങട്ട് പോര്ല് തൊടങ്ങിട്ട്
കോളേജില് അവിടെ എല്ലാതും
അപ്പൊ അവിടെണ്ട് ആഹ് അതന്നെ ആദ്യൊക്കെ ഞാൻ ഓരോര്ത്ത ത്യം പറ്ഞ്ഞ കൊറേ വൈദ്യന്മാരെട്ത്ത് അങ്ങനെ വ നോക്കീക്ക്ണ്. ഡോക്ടർമാരെട്ത്ത് തെറാപ്പി ന്റെഡോ ക്ടംമാരാണ് അങ്ങനെ നമ്മളങ്ങെനേണെല്ലോ ഓരോന്ന് കേൾക്കുമ്പോ ഔട്ക്കുമ്പൊ ഔട്ക്കും ഇവെട്ക്കൊക്കെ മണ്ടും
ല്ലെ അവടെ ഗവൺമെന്റിൽത്ത ആ ഗവൺമെന്റൊ മെഡിക്കൽ കോളേജ് ആക്കിയന്റെ ഷം പിന്നെ ഒരു ബുദ്ധിമുട്ടൂല്ല രാവിലെ അവടെ ഹോസ്പിറ്റൽക്ക് പോയാല് നല്ല ഹോസ്പിറ്റലാണ് മഞ്ചേരിലെ ഉം ഇന്റമ്മാന്റെ ഓപ്പറേഷന് ഒക്കെ ഔട്ന്നാ ഇന്റെമ്മാന്റതും ഇപ്പെ കണ്ണിന് ഒരു ഓപ്പറേഷൻ വാണ്ടിനി അപ്പ അവിട് ന്നൊക്കെ ഇങ്ങനെ പ്രൈവറ്റ്ന്നൊക്കെ ചെയ്യണെങ്ക് ഞമ്മളെ കൊറേ പൈസാണം അഹ്‌മാണേ ചെവീല് കാൺചപ്പം ഔട്ന്നെന്നെ ചെയ്ത് ഓപ്പറേഷൻ ഒക്കെ
ഹാ
വെർണിയക്കൊരു ബുദ്ധിമുട്ട് അങ്ങനെ ആലോയിച്ചുമ്പൊള്ളൊര് ഗെതികേടൊള്ളൂ.
ഇം എന്നാ ശരി അഹ് ആഹ് ആയിക്കോട്ടെ.